ആഹ് കേൾക്കാ
കേക്കു
ആഹ് ണ്ട് ണ്ട് ണ്ട് ഉം ആഹ് ഇണ്ട്ല്ലോ അവിടെ കേക്ണില്ലേ കേൾക്കിണില്ലേ? ഹലോ ഹലോ ആഹ് ണ്ട് ണ്ട് ണ്ട്. ഇണ്ട് ആഹ് റെയ്ജിന് - മഴ വന്നില്ല്യേ അപ്പ അത് കാരണം കൊറച്ച് പ്രശ്നാവും
റേഞ്ച് പ പ്രശ്നായിലേ
ആഹ്‌ ആഹ്‌ മഴവന്ന്കഴിഞ്ഞാ അങ്ങന്യാ
ആഹ്
ആഹ് പറയുമ്പോ ഒരു ഉള്ളേരിയ ലൊന്നല്ല
ഞ അല്ലപ്പോ കേൾക്കണ്ട് ആച്ചേൽ ഞങ്ങനെ ഞങ്ങള് ഇവിടെ ടൗണ് ലാണ് ഇന്റെസിംമ്മങ്ങനെയാണ് ചില സമയത്ത് റേഞ്ച് ഉണ്ടാവൂല
ആഹ് എന്റെ വീട്ടിൽ വന്നാ എനിക്ക് ഒട്ടും കിട്ടില്ല്യ
ആഹ് പറയുമ്പോ ഇവിടെ ടൗണാണേന്നിട്ടാണ്. ആഹ് അഹ്ശരി
നെറ്റൊക്കെ ഭയങ്കര സ്ലോവായിരിക്കും
ആഹ് അത് ശരിയാ ഇവിടതന്ന്യാണ്‌ ഇല്ല വീട്ടിൽ ചെന്നാലങ്ങനെത്തന്ന്യാണ് നെറ്റ് കിട്ടൂല ന്നിട്ട് പിന്നെ ഇവടെ അപ്പൊ പിന്നെ ഞാന് വൈഫൈ ഒക്കെ വലിച്ചിട്ട് അപ്പുറത്തന്ന് വൈഫൈ ഒക്കെടുത്തിട്ട് ആഹ്അപ്പൊ പിന്നെ കൊഴപ്പണ്ടാവൂല
ആഹ് വൈഫൈ ഇണ്ടെങ്കി കൊഴപ്പല്ല്യ
അല്ലെങ്കില് കറങ്ങി നിക്കാവും പിന്നെ ന്റെ ഫോണിൽക്കാരേലും വിളിച്ചാലൊന്നും കിട്ടണില്ല കിട്ടണില്ലന്നൊക്കെ പറയുവ ഈഓ അടിക്കണ ആൾക്കാര്ക്ക് ഇന്റെ ഫോണിൽക്ക് വിളിക്കുമ്പോ റി ങ്ങെയ്യും പക്ഷെ ന്റെ ഫോണില്ക്ക് മിസ്കോള് പോലും വരൂലആഹ് ന്ന്ട്ട് എല്ലാ- ആഹ്ആ പ്രശ്നണ്ട് ന്ന്ട്ട് എല്ലാരും പറയേ എന്താ എത്ര വട്ടം വിളിച്ചു എന്താ ഒന്നണ് ഫോണ് ട്ത്താല് നൊക്കെ പറ്ഞ്ഞിട്ട് അങ്ങനെ പറയാ അപ്പൊ ഞാനെന്താ കാട്ടാ അഹ് ന്റെ ഫോണ്ക്ക് കോള് വന്ന്ട്ടില്ലന്നറഞ്ഞാല് ആരും വിശ്വസിക്കൂല
സമ്മതിക്കില്ല്യ ഇവിടൊക്കെ അതെ ഞാന് എത്ര വെട്ടം വിളിച്ച് ഒന്ന് ഫോൺ എടുത്താൽ ന്താന്നൊക്ക ചോദ്യം ചെയ്യും അപ്പ ഞാൻ പപറയും എനിക്ക് വന്നെങ്കിലല്ലെ എടുക്കാ
ആഹ് അപ്പൊ ഞാനും പറയും ന്റെ ഫോണ്ക്ക് കോള് വന്നിട്ടില്ല ഇണ്ടെങ്കി ഞാനെട്ക്കൂലെ അധികങ്ങെനെറിയോ വീട്ട്‌ചെന്നാല് അവിടെ റേഞ്ച് കൊറവാകുമ്പളാണ് തോന്ന്ണ്ട് കിട്ടാത്ത് ന്ന്‌ട്ടിവ്ട്ന്ന് ഇക്കെണെങ്കിലും ഇമ്മാണെങ്കിലും ഒക്കെ വിളിക്കും ന്ന്ട്ട് വിളിച്ചിട്ട് ആഹ് കിട്ടൂല ആഹ് ന്ന്ട്ട് ഞാൻ വന്ന് കേറുമ്പോതന്നെ ഇമ്മ എത്ര വട്ടം വിളിച്ചു എന്താ ഒന്ന് ഫോണ് ട്ത്താ അപ്പൊ ഞാൻ പറിമ്പോളും കോള്‌വന്നിട്ടില്ല വന്നാലേല്ലേട്ക്ക അങ്ങനെ ഒരൂസം ഫോണ് കാണല്ല ഞാനെന്തെയ്തൂ അറിയോ ന്താ അപ്പ അനിയത്തിന അനിയത്തീന്റെ ആഹ് ഏഹ് അസ്ബന്റ് ഹസ്ബൻഡിന്റെമ്മക്കെ വന്ന് ക്കാണ്ട് കൊണ്ടോയി എന്താ പ്പൊ അയ്ന് ശേഷാണ് അപ്പ തേ അപ്പളാണ് എന്റെ ഫോണ് കാണാതായത്. അപ്പൊ ഏഹ് ഫോണ് കാണാനില്ലെയിട്ട് ഞാന്. ഏഹ് കുറെ വ്ള്ച്ചു. ഇനി കുട്ട്യാള് ഇങ്ങനെ കളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങൊട്ടെക്കെ. വെക്കോലോ. അങ്ങനെ വെച്ചതാണോന്ന് വിചാരിച്ച് അപ്പം ഉം ഓളോ ഇന്റെ ഫോണേക്കടിക്കുമ്പോ റിങ് ചെയ്യ്ണ് ണ്ട്. പക്ഷെ ഫോണ് കിട്ട്ണില്ല കിട്ട്ണില്യാ അപ്പോ ഞാന്. ഫോണ് എവ്ട്ക്കാപ്പത് പോയേ അപ്പൊ ഓളോട് ഞാൻ പറ്ഞ്ഞു എടീ കുട്ട്യാളെ കയ്യിലെങ്ങാനുണ്ടോ ചെറിയെ കുട്ട്യാളാണ്. ഓര് ഫോ ഫോണ് ഭ്രാന്തമാരാണ്. അപ്പഞ്ഞി അങ്ങനെറ്റെ ഇട്ത്ത്ക്ക്ണോന്ന് അറിയാൻ വേണ്ടിറ്റ് അപ്പോ ഓള് പറ്ഞ്ഞു ഇല്ലടി. കുട്ടിളെട്ത്തൊന്നുല്ല. അപ്പോ ഫോണങ്ങനെ അടിക്ക്ണ് ണ്ട്. അപ്പൊ എങ്ങനെറിയോ റൂമില്, ഞാൻ ഇങ്ങട്ട് വെരാൻ വേണ്ടീട്ട് പോ തുണ്യളൊക്കങ്ങനെ. മടക്കാൻ വേണ്ടി അഹ്ഒക്കെ ട്ത്തെച്ച്ക്ക്ണ് ആഹ് അപ്പ അയിന്റെ അടിലന്നെണ്ട്. എന്താണ് ഫോണ്. അയി അയിന്റെ അടീ കെട്ക്ക് കെട്ക്ക്ണ് ണ്ട് പക്ഷെ റിങ്ങെയ്യ്ണില്യാ. ഫോണിക്ക് കോള് ചെന്നിട്ടില്ല. പക്ഷെ അടിക്ക്ണ്ട് അടിക്ക്ണ്. എന്റെ ഫോണ് അങ്ങനെ കെടെന്ന് റിങ്ങ് ചെയ്യ്ണ് ണ്ട്. അങ്ങനെയെക്കെ പ്രാപ്പ്രാണിന് ഇന്കി സത്യത്തില് എല്ലാരും പറഞ്ഞത്, വിശ്വാസായത്. ഇന്റെ ഫോണ്ക്ക് വിളിക്കുമ്പോ. ഉം
അങ്ങനെ ഉം. പിന്നെ കുട്ടിടെ സ്കൂള്. തൊറക്കാനായില്ലേ എല്ലാങ്ങ് സെറ്റാക്കിയോ?
ഉം കോള് ആഹ് അതെക്കെ ഒരു വിതെങ്ങനെ പോണ് ണ്ട്. പിന്നെ തിന്നാ പഴച്ചക്കക്കെ ഇണ്ടാ വണ്ടതാണ് ഇല്ല പ്പോ ആയ് ഇന്ന്ല്ലാന്ന് പറഞ്ഞു സാറ്. അല്ലെങ്കിൽ ഞായറാഴ്ച ഈ ടൈമിൽ പതിനൊന്ന് മണിക്ക്. ആഹ് പന്ത്രണ്ട് മണിവെരെ ണ്ടാവല്ണ്ട്.
അതെ അബാക്കസ് പഠിക്കില്ലേ കുട്ടി.
ആഹ് ചെ ചെറിയ ആള് വെല്യാള് പഠിച്ചിരുന്നു. ഓന് രണ്ട് പത്താം ക്ലാസെക്കെ ആയാ സമയത്ത് പോയ്ന്നു. ഓന് ഓഫ് ലൈൻ ക്ലാസ്സെര്ന്നു
ആഹ്
മോൾക്ക് ഓൺലൈൻ ക്ലസ്സാണ്. ഓള് പിന്നെ ഓൺലൈനായിട്ട് വീട്ടിലിരിന്നിട്ടന്നെ
എത്രാം ക്ലാസ്സ് തൊട്ട പഠിപ്പിക്ക കുട്ടികളേ നമ്മെള് എത് എപ്പ തൊട്ട് പഠിപ്പിക്ക. എത്ര ഏജ് എന്നൊക്കെ ഉണ്ടാവില്ലേ?
ആഹ് അത് എല് എൽ പി കുട്ട്യാക്കൊക്കെ ഒണ്ട്. ഒന്ന് മുതലന്നെ ണ്ടാവും. എന്തോന്ന് ചോദിച്ചാല് മോന് രണ്ടാം ക്ലാസ് മുതലാണ് തൊടങ്ങിത്. ഏഹ്. പിന്നെ ഓന് ശനിയാഴ്ച അങ്ങനെ പോവയിരുന്നു. ഇന്ന് രാവിലെ പത്തുമണി മുതല് ഉച്ച വെരെ അങ്ങനെയാരുന്നു. ഇക്ക കൊണ്ടാക്കും. കൊണ്ടുരും. അങ്ങനെ ചെയ്യും. പിന്നെ മോൾക്ക് പിന്നെ ആ മാത്‌സ് ആഹ് അ ഇതിങ്ങനെ ഏഹ് എന്താ പറയാ? ഒരു അബാക്കസ് ഉണ്ടല്ലേ. ഒരു മുത്തുകളൊക്കെ വെച്ചിട്ട് ഒരു സാധനം. ആഹ് അതില് കുട്ട്യേക്ക് പെട്ടെന്ന് കൂട്ടാനും കൊറ ക്കാന് പിന്നെ ഇവർക്കെന്നെങ്ങനെറ്യോ ങ്ങനെ കൊറെ അക്കങ്ങള് പറഞ്ഞു കൊടുക്കും. ഇപ്പോ പെട്ടെന്ന് പെട്ടെന്ന്. എന്താ ഒമ്പത്, ഒമ്പത്, നാല് അങ്ങ്. പിന്നെ ആയിൽന്നന്നെ പെട്ടെന്ന് പെട്ടെന്ന് ലെസ്താൻ ഇങ്ങനെ മൈനെസയ്യാനും. ഒള്ളതിങ്ങനെ പറയും. അപ്പോ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ പഠി ആഹ് ആക്ക അഹ്ങ്ങനെ. ആഹ് പെട്ടെന്ന് കൂട്ട അപ്പത്തന്നെ കൊറക്ക അങ്ങനെങ്ങനെ ഇങ്ങനെ. ചെയ്യുമ്പോ ഒൽക്ക് പാതി ഇപ്പൊ ചെലേ കാര്യങ്ങളൊക്കെ ഓളന്നെ ഞങ്ങളോടിങ്ങനെ. ആഹ് ഇങ്ങെക്ക് ഇത് ഇങ്ങനൊരു ഇത് പറഞ്ഞര്നോ. ഞാന് ങ്ങക്ക്ന്ന് ഇത് കിട്ടാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞര്നോ അപ്പൊ ഏഹ് ത് എവെടുന്ന് കിട്ടി ചോയ്ക്കും നത്തൂമാരൊക്കെ വെരുമ്പോ. അപ്പോ. ആഹ് അതൊക്കെണ്ട് പറയും. അപ്പ അബാക്കസെന്ന് കിട്ടീട്ടിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ.
കുട്ടികൾക്ക് കണക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റൂലേ. ചേർത്തി കഴിഞ്ഞാലും. ഉം ഞാനിതിലേ ഇൻസ്റ്റയിലെക്കെ ഇങ്ങനെയായിട്ട് ഓരോ വീഡിയോസ് കാൺണ് ണ്ട് എന്ത കു ട്ടിളിങ്ങനെ കയ്യോണ്ടിങ്ങനെ വെറുതെയിങ്ങനെങ്ങ് കൂട്ടിച്ച് നമ്മെള് ഫസ്റ്റ് കാണോര് വിചാരിക്കും എന്തേ കു
ങേ അതെ അതെ അതെ അതെ അങ്ങനെ തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് പഠി ട്ടന്ന് പക്ഷെ അത് ആഹ് കൊറെ അങ്ങട്ട് പഠിച്ചാലേ ഉള്ളൂ അത്രക്കങ്ങട്ട് പഠിയുള്ളൂ ഇത് ഇവരിങ്ങനെ ആഴ്ചേൽ ഒരൂസല്ലേ
ഞാനു വിചാരിക്കല്ണ്ട് മോനെയും പഠിപ്പിക്കണം ഇത് കാണുമ്പളെ മാത്സില് കുറ ച്ചും കൂടി അപ്പൊ നല്ല കിട്ടോല്ലോ അവർക്ക് പെട്ടെന്നന്നെ
ന്ന്ത്തം ഉം ഉം
ട്ടൂ എളുപ്പ ഉണ്ടാവും ഇപ്പഴേ നമ്മളിങ്ങനെ പഠിപ്പിച്ചാലല്ലേ വല്യ വല്യ ക്ലാസ്സുകളിൽ ചെല്ലും തോറും മാത് ത്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആഹ് നമ്മക്കൊന്ന് ഇപ്പൊ പറഞ്ഞ് കൊടുക്കാൻ പറ്റണ പോലെയല്ല
ഇല്ല കൊറച്ച് കഴിഞ്ഞ നമ്മള കൊണ്ടൊന്നും കഴിയില്ലേ തീരെ കഴിയില്ല കൊറച്ച് കഴിഞ്ഞാലേ നമ്മുക്കൊന്നും പറഞ്ടുക്കാൻ കഴിയില്ല
പറ്റ് റ്റില്ല അതന്നെ ഇപ്പഴത്തെ സിലബസും ഇപ്പഴത്തെ പഠിപ്പ് രീതികളെല്ലാം മാറ്റാ അത് കാരണം കൊണ്ട് നമ്മൾക്ക് ഒന്നും പറഞ്ഞ് കൊടു ക്കാൻ പറ്റില്ല എല്ലാം നമ്മൾ അയ്നൻസരിച്ചുള്ള ട്യൂഷന് വിട്ടേ പറ്റൂ ഇപ്പ എന്റെ കസിന്റെ ഒരു മോനുണ്ട് അവന് ഉം എ ന്താ പറയാ പഠിക്കണതിലിപ്പം രണ്ടിലേ മൂന്നിലേങ്ങണ്ടേ എത്തിട്ടുള്ളൂ അപ്പോഴത്തേക്കും അവൻ ട്യൂഷനാ
ആഹ് അതാണ് ഇപ്പൊ പിന്നെ ആഹ് ഇവിടെ ഓന്റെപ്പ ഉള്ളവരൊക്കെ ട്യൂഷന് പോണ്ണ്ട് ഓൻ ഇഷ്ടല്ല അവന് പിന്നെ അത്യാവശ്യം ക്ലാസിൽ ശ്രദ്ധിച്ചിരുന്ന കിട്ടും
പഠിച്ചാ നല്ലതാ അതന്നെ പിന്നെ തന്നെ ഇപ്പത്തെ എല്ലാ കുട്ടികൾക്കും അങ്ങനെയല്ല മത്സരബുദ്ധിയല്ലേ എല്ലാവർക്കും പഠിക്കണം പഠിക്കണം ഇപ്പ ഒരു കുട്ടികൾ പോലും നമ്മളുടെക്കെ സമയത്ത്ന്ന് പറഞ് കഴിഞ്ഞാല് നമ്മള് പഠിക്കണ് പരീക്ഷ എഴുതണന്ന് വെച്ചിട്ട് റ്റ് വീട്ടുകാര് ഒരുപാട് പ്രഷറും ഇല്ല നമ്മക്കും ഇല്ല ടീച്ചർമാര് പഠിപ്പിച്ചു തന്നെ നമ്മള് പഠി ച്ചു പോണ് അങ്ങനെ അങ്ങനെ വച്ച് അതില് ഒരുപാട് പഠിക്കാത്ത കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോഴൊന്നും വല്യ പ്രശ് ശനങ്ങളൊന്നുംണ്ടായിരുന്നില്ല ഇപ്പ അതല്ല ഇപ്പൊ ഓരോ കുട്ടി നല്ല പോലെ പഠിക്കണം അവർ ഇങ്ങനെ എല്ലാ കുട്ടികളും മത്സരത്തിൽ അത് മാത്രല്ല ഇപ്പഴത്തെ
ലോ എന്തെങ്കിലും കിട്ടുമ്പോക്കെ സ്റ്റാറ്റസ് ഒക്കെല്ലോ ഇതാവല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് തന്നെ
ഒരു ഇതല്ലേ പിന്നെ ഇപ്പോ പണ്ടത്തെ പോലെയല്ലേ ഇപ്പൊ കൊറേ ട്രോഫി അതും ഇതും അങ്ങനെയൊക്കെ കൊടുക്ക
ആഹ് എല്ലാ കുട്ടികൾക്കും എ പ്ലസ് ഒരുവിധം എല്ലാ കുട്ടികൾക്കും അത എ പ്ലസ് ശ്രദ്ധിച്ചിട്ടുണ്ടാ ഇപ്പൊ എ പ്ലസിനൊന്നും വലിയ വിലയില്ലേ കാരണം എല്ലാവരും എ പ്ലസ് വൺലാ ഇത്ര പെർസെന്റേജ് ഇങ്ങനെ പഠിച്ച് അപ്പൊ എല്ലാവർക്കും ഇപ്പ സ്പോർട്സും ആർട്സും പഠി അപ്പം ഒക്കതിൽ മത്സരാ ആഹ് കുട്ടികളെ കൊണ്ട് ചേർത്തി ഇങ്ങനെ അത് വേണം ഇത് വേണംന്ന് പറഞ്ഞിട്ട് ഇപ്പ എന്തായാലും സി ബി എസ് ഇ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഇനി സാധാരണയിൽ പഠിക്കണ കുട്ടികളും ഓ
ആഹ് അതന്നെയാണ് ഇപ്പ ഞമ്മക്ക് രക്ഷിതാക്കൾ കറങ്ങിക്കഴിഞ്ഞ നമ്മട മക്കള് ഒരു ട്രോഫി കി ട്ടണ കാണാൻ അങ്ങ ഭയങ്കര നമുക്കൊരു ആഗ്രഹ ഇല്ലേ ആഹ്
പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാ എന്ത് അവര് പഠിക്കുമ്പോ അപ്പൊ എന്താ നമ്മക്ക് പഠി ച്ചാല് നമ്മളും പഠിക്കണം എന്നുള്ള രീതിൽ അവർക്കും അങ്ങനെ തോന്നും പണ്ട് നമുക്ക്ങ്ങനത്തെ രു മൈന്റ ഇല്ല
ഉണ്ടൈനില്ല ആഹ് അതെ
പണ്ട് നമ്മള് പോണു നമ്മളെ കൊണ്ട്പറ്റണ പോലെയൊക്കെ പഠിക്കണു കൂട്ടുകാർക്കും അതിനുള്ളൊരു ഇത്ണ്ടായിരുന്നില്ല കേട്ടാ
ക്കും അത്ര ഇതുണ്ടായിരുന്നില്ലല്ലോ അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരന്നും ആയുരിന്നില്ലല്ലോ രക്ഷിതാക്കൾ ഇപ്പത്തെ രക്ഷിതാക്ക-
എന്നുള്ള രീതിയിൽ അവര് നമ്മൾ അങ്ങ് വിട്ടു
വിട്ടു അത്രയേ ഉള്ളു അല്ലെ ഇപ്പത്തെ രക്ഷിതാകളന്നെ കുറെയൊക്കെ വിദ്യാഭ്യാസള്ള ആൾക്കാരാണല്ലോ അതൊണ്ട് പിന്നെ ആഹ് അതൊണ്ട് ആഹ് മാറി ആഹ് അതാണ്
ഞാൻ മോനോട് എപ്പളും പറയും ഉമ്മച്ചി ഇങ്ങനെ ഫസ്റ്റ് വേണന്ന് പറഞ്ഞ് പ്രഷറിയോന്നുല്ല പറ്റാ മോനെക് കൊണ്ട് പറ്റണ പോലെ പഠിച്ച കാരണം മക്കൾക്ക് ഒരുപാട് പ്രഷർ കൊടുത്താലും ബുദ്ധിമു- ട്ടാണെ അവർക്ക് എന്തെങ്കിലും മെന്റലി ഒക്കെ ആയിട്ടും ഫിസിക്കലി ആണെങ്കിലും അവർക്കത് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി
ആഹ് അത് ശരി ഞാനിവിടെ മോനൊക്കെ അങ്ങനെയ്ന്നുട്ടോ നല്ലോണം ഇരുത്തി പഠിപ്പിച്ചിരുന്നു ആ പിന്നെ പക്ഷെ എന്നാൽ മോളങ്ങനെ മെനക്കിടൂല എന്താ ഓളെകൊണ്ട് എല്ലാതിരിക്കൂല്ല കേട്ടോ ഓൾക്ക് പെട്ടെന്ന് പ്രാന്ത് വരും ഇവനെ എങ്ങനേലും ഇരുത്യ ഇരിക്കും പഠിക്കുകയും ചെയ്യും പക്ഷെ ഓൾക്ക് അത്രക്കെ അങ്ങോട്ട് ഇത് പോണില്ല
പെൺകുച് ചെലേത് പെൺകുട്ടികൾ അവരുടേതായ കഴിവില് അങ്ങ് പഠിക്കും ആമ്പിള്ളേരാണ് പിന്നേം ഒരു എല്ലാത്തിനും നിക്കണതെ ഒരു ഇതില് പെൺകുട്ടികൾ അങ്ങനെയല്ല ഭയങ്കര ചൊടിയായിരിക്കും
ആഹ് ഇവൾക്കങ്ങനെയറിയോ ഇവളിരിക്കും ഇരുന്ന് പഠിക്കും പക്ഷേ എന്താണ് മറ്റവനിരിക്കൂല ഇരുന്നാലും ഓൻ ഓന്റെ പഠിച്ചിട്ടേ ഓൻ എനീക്കൊള്ളു അങ്ങനെണ്ട് ഓള് വറേ വെറുതെ കുറെ നേരം ഇരിക്കും പക്ഷെ ഓൾക്ക് അത്രക്കങ്ങോട്ട് മനസ്സി കേറൂല അങ്ങനേ പ്രശ്-
ആഹ് അതെ ഞാന് പിന്നെ വിളിക്കാട്ടാ
ആഹ് ശരി ശരി ശരി ആഹ് ഓക്കെ